ആഹ് ആഹ് കേൾക്കുന്നില്ലേ ആഹ കേൾക്കുന്നില്ലേ
ഹലോ കേക്ക
ആ ഒരു മിനിററ് ഞാന ആഹ ഇപ്പൊ കേക്കണ്ടാ
ആ കേക്കണ്ട്
ആ മോന് എനി എനിട്ട മോശം
ഏ ഇല്ലയണീട്ടിട്ടില്ല
ഏ കുറെ സമയം കിടക്കോ
മുന്നേ ഒരു രണ്ട് രണ്ട് മണിയായില്ല രണ്ടരക്കെ നമ്മള ഒറങ്ങിക്ണ് തോന്ന്ണു ഒരു നാാലുമണി വരക്കെ ഒറങ്ങും
ആ ആ ആ രണ്ടേരക്ക കെടന്നിട്ടുള്ളൂ ആ ശരി
അങ്ങനെ നാലുമണിചാ ഒറങാറ് ആഹ ഭക്ഷണം കഴിച്ചിട്ടായി കഴിക്ക ഉച്ചക്ക് കഴിച്ചു നീ ചായ കുടി കേരളത്തിനന്ന വിളി ഉം
എന്തോലും ഉണ്ടാക്ക പലഹാരം എന്തായാലും ഉണ്ടാക്കലുണ്ടോ
ഇല്ല്യ വങ്ങാറാണ് അങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല പിന്നെ ച ഇക്കക്കണ്ടെങ്കിൽ ചക്കപേരി അങ്ങനൊക്കെ ഉണ്ടാവും പിന്നെ കൊള്ളിക്കെ ഉണ്ടെച്ചെങ്ക പുഴുങും മാ അങ്ങനെയൊക്കെ അല്ലാണ്ട് ചായ കുടിക്കാനായിട്ട് അങ്ങനെ ഉ വെക്കാറൊന്നില്ല രാവിലെ ഉച്ച രാത്രി അങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളൂ പിന്നെ വില അന്ത വെച്ച അങ്ങനെ കഴിക്കും അവിടെ എങ്ങനെ
ഇവിടെ ഞാൻ എന്തെങ്കിലുക്കെ ഓര് പറയുമ്പോ ഉണ്ടാക്കും ഇങ്ങനെ പ്രത്യേകിച്ച ഒന്നും പറയ പോലെ ഉണ്ടാക്ക ആ എപ്പോഴേലും ഒരു പഴമ്പൊരി വേണം അങ്ങനെ എന്തേലിലും വേണംന്ന് പറയണ ആദ്യൊക്കെ ഞാന് സ്ഥിരായിട്ട ഉണ്ടാക്കിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ യുറക്കാസിഡ് ആ ഉണ്ടാക്കിയാലും നമ്മൾ എന്തേലും ടേസ്റ്റ് ചെയ്യാതരിക്കൂില്ലല്ലല്ലോ അവര് വര വരുമ്പോ തനെ ഉഴുന്നവട പരിപ്പ്ുവട പരിപ്പ്ുവടയൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക് തക്കാളി സോസ് മറ്റ സസം കൂടെ കൂട്ടി നല്ലോണം കഴിച്ചോുള്ളു അപ്പ ഞാന അതൊക്കെ ഉണ്ടാക്കി ഇക്ക് ഒറക്കം വര്ണ് ആ സമയാവ പിന്നെ എനിക്ക്ങ്ങടെ യൂറിക്കാസ് ട് കൂടിട്ടേ ഭയങ്കര പ്രശ്നം
യൂറിക് ആസിഡ് കൂടുന്നു പറയുമ്പോ ഹലോ കേക്കണില്ലല്ലോ ഹലോ ഹലോ കേക്കല്ലേലോടാ